ഹലോ കേകാവോ
ആഹ് കേക്ക്ന്ന്
എന്തൊകി കഴിച്ചില്ല ഇനിണം കഴിക്കാ.
ഏ എന്ത് നേരം വൈകി കെടക്കാനായിലെ
ആഹ സമയായി
ഏ എന്താ ഭക്ഷണം എന്താന്നണ്ടാക്ക്യേ
ഇന്ന് പ്രത്യേകിച്ചൊന്നുല്ല നെത്തോലികറിയുണ്ട് പിന്നെ കൂമ്പ് നമ്മടെ വാഴക്കൂമ്പ്ണ്ടല്ലോ ഉം അത് തോരൻ വെച്ചു വെണ്ടക്ക തോരനുണ്ട് ഉം
രാത്രി ചപ്പാത്തി അങ്ങനെയൊന്നും ഉണ്ടാക്കൂല ചോറന്നല്ലേ
ഉം ചോറ് രാവിലെ വെക്കുന്നുണ്ടെങ്കി പിന്നെ അതുകൊണ്ടങ്ങ് പോകത്തേള്ളു
ആഹ അങ്ങനെ ഉം അപ്പൊ രാത്രി ഒരു പണിയില്ല അല്ലപ്പോ ഉം ഉം അപ്പൊ നല്ല കാര്യാ
ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു അതന്നെ കഴിച്ച് സ്പെഷ്യൽ ആായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ആഹ ആഹ അത് വെച്ചതല്ലേ നമ്മള് പുറത്തുന്ന് കഴിച്ചിട്ട് വരുമ്പോ വാങ്ങിയത് അപ്പൊ അതന്നെ ഉണ്ടായിരുന്നു അത്കയിച്
ആ ആ
ആഹ് മയണ്ട് ആഹ മയണ്ട അവിടാ
ഇന്ന് മഴ പെയ്യത്തില്ല ഇന്ന് നല്ല വെയിലാറന്നു
ആഹ ഇവിടെ നല്ല വെയിലുണ്ടന്ന്
ആണല്ലേ
ആ പിന്നെ വേറെന്തൊക്കെയാ വീട്ടിലാരൊക്കെയാണ് ആ പിന്നെ
നിങ്ങടെ വീട്ടിലത്ര ആൾക്കാരെക്ക അതോ കൊറച്പേരോള്ളു
കൊറച്ചൊന്നല്ല കൊറേ ആൾക്കാരുണ്ട് ഉമ്മപ്പ പ്പ അനിയത്തി അനിയത്തികളുണ്ട് താത്ത ഉണ്ട് കാക്കാരുണ്ട് ഓരെ വൈഫ് എല്ലാരും ഉണ്ട് ഉം പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ നിങ്ങള്
എങ്ങനെ
സ്പെഷ്യലൊ ഒക്കെ ഉണ്ടാക്കുവോന്ന് ചോദിക്കാ
സ്പെഷ്യലൊന്നും ഇല്ല
ഏ ഒന്നും ഉണ്ടാക്കാനറിയില്ലേ
അറിയാം പിന്നെ അങ്ങനെയൊന്നും ഇല്ല പിന്നെപിള്ളോരൊക്കെ സ്കൂളൊക്കെ പോകോ കൊണ്ട് സമയമൊന്നും കിട്ടത്തില്ല
അതൊണ്ട് ആഹ് എത്ര ആളാണ് ഏ അപ്പൊ ഒന്നിന്നും നേരെ ആ ഏ ഒന്നിനും നേര ഉണ്ടാവലോല്ലേ അപ്പൊ ഉം ഫാമിലി ആയിട്ട് അവിടന്ന് താമസിക്കാണോ അല്ലേ ഒറ്റക്കോ
എങ്ങനെ
ഫാമിലി ആയിട്ട് താമിക്കണോ അല്ലെങ്കിൽ ഒ
അല്ല ഫാമിലിയായിട്ടാ
ആ എല്ലാരും കൂടെല്ലേ ഉം പിന്നെ വേറെ എന്തൊക്കെയാണ് ആഹ് പെഗ് അ മക്കളു പെൺകുട്ടികളോ ആൺകുട്ടികളോ
ഒരു മോളും ഒരു മോനും
ആഹ് രണ്ടും ഉണ്ടല്ലേ
ആഹ് മോള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന് മോന് രണ്ടര വയസ്സായി
ഏണ്ടരസേ അയിട്ടുള്ളൂ
ആഹ്
ഉം വികൃതി കേൾത്തിയോ
അള്ളാ കുരുത്തക്കേടേ ഒള്ള്
അഹാ അതെ ഉള്ളുലേ ഏയ് കടിക്കു ഒക്കെ ചെയ്യുവോ ചെറിയള്
ഓ
അതെ ഉണ്ടാവൂലേ
ആ അതേയുള്ളൂഅവന്റെ കലാവിരുത് മൊത്ത അവൻ്റെ താത്തേടെ മുഖത് ത്താ, കാണിക്കുന്നേ അവളേകടിക്കും ക്കുന്ന് അവളുടെ മുടി പിച്ചിപറിക്കുന്ന്, മാല പൊട്ടിച്ചുകളയുന്നു
അപ്പോ ഓള് തിരിച്ചു കൊടുക്കൂല്ലേ
അവളുതിരിച്ചൊന്നും ചെയ്യത്തില്ല, അവൾക്ക് മൊത്തം ദേഷ്യമാഅവളിരുന്ന് കരഞ്ഞൊണ്ടിരിക്കും
ആഹ്, ഓളുപാവമായിരിക്കൂലേയപ്പൊ
ആഹ്, അവളുപാവമാ
ആഹ് അവളുള്ളതൊക്കെ തീർക്കും ചെയ്യും, പാവമായതുകൊണ്ട് ആഹ്
അവൻ ചട്ടമ്പിയായിട്ടു തന്നെയിരിക്കുന്നു
ആഹ് പിന്നെന്താണ്, ഉറങ്ങിയോരണ്ടാള്ളും
ഇല്ല, അവിടെയുണ്ട്
നേരംവൈകുവോ ഉറങ്ങാന്
ഉം.. അവരുറങ്ങുമ്പോ പന്ത്രണ്ടു മണി പതിനൊന്നര, പത്തര പത്തര എന്തായാലുമില്ല പതിനൊന്നരഎന്തായാലുമാകും
ഏഹ്.. അന്തെന്തായിത്ര ലേറ്റാകുന്നത് ഉറങ്ങാന്
അത് താമസിച്ച്, രാവിലെ മോളങ്ങെണീറ്റ് ട്യൂഷനൊക്കെ പോകുന്നുണ്ട് എട്ടുമണിക്ക് എന്നാ, എന്നാലും അവളുറങ്ങുന്നതിനൊക്കെ താമസമാകും.
ഏഹ്
പിന്നെവൈകിട്ടു പള്ളിയുണ്ട്, പള്ളി ഇല്ലാത്തദിവസം ട്യൂഷനുണ്ട് അന്നേരംപോയി ചുറ്റിയിട്ടു വരുമ്പോ സമയം താമസിക്കുമ്പോ ഹോംവർക്കൊക്കെ ചെയ്യാൻ സമയം കിട്ടത്തില്ല
ആഹ്
അങ്ങനെ പിന്നെവന്നു നിന്ന്ഹോംവർക്കൊക്കെ ചെയ്തുകിടന്നുറങ്ങുമ്പോൾ ഒരു സമയമാവും
അങ്ങനെ
സ്കൂളിലൊക്കെ പോകുന്നകൊണ്ട് ഹോംവർക്കൊക്കെശരിക്കുമുണ്ട്
ആഹ്, അതെ കൊറെയുണ്ടാവുവല്ലോ ചെയ്യാന് പഠിക്കുവൊക്കെ ചെയ്യോ, അതെ.. ആഹ് മടിയൊന്നുമുണ്ടാവൂലല്ലേ
ഏഹ്, ഇല്ല ഇല്ല കൊഴപ്പമില്ല
ആഹ്, എടങ്ങേറുണ്ടാവില്ലയല്ലേ പിന്നെ.. സിനിമക്കൊക്കെ പോവോ
ഏ.. യില്ല ഇതുവരെ പോയിട്ടില്ല ഉം. ഹും.. പോയില്ല പോണ മോരുദിവസ
ഏ, വീട്ടിലിരുന്നുകാണലാ
അങ്ങനെ സിനിമായോടൊന്നുങ്ങനെ താല്പര്യമൊന്നുമില്ല
ഏഹ് ഇപ്പൊയെല്ലാരും സിനിമ മറ്റേന്താപ്പോന്തോയൊരു പുതിയതിറങ്ങിയില്ലേയെന്താ വാ യയോ വാഴാടുഎങ്ങന്ന് ഇപ്പോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെയിവർക്കിങ്ങനെ ഭയങ്കരയിതു പറയുവാ വാഴാടൂ യൂട്യൂബിലിറങ്ങിക്ക് ഹോട്ട് സ്റ്റാറിലിറങ്ങിക്കത് പക്ഷെ അതിലിത്ര പ്രത്യേകതയെന്താ ഞാൻ വാഴയൊന്നൊന്നുംകണ്ടീല്ല ചിലപ്പോ യതുകൊണ്ടായിരിക്കും ഞാനതുനോക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല പ്രോമോയൊക്കെയായിട്ട ങ്ങനെ യൂട്യൂബൊക്കെ കാണാം, അതല്ലാതെയറിയില്ല
പാട്ടുകളൊക്കെ കേട്ടായിരുന്നതിലുരണ്ടുപാട്ടെങ്ങാണ്ടൊക്കെ കൊള്ളാം.
ഏ.. ഞാൻഒന്നോ അതുശ്രദ്ധിച്ചില്ല, ഞാൻ പിന്നെയങ്ങനെ മൂവി യൊന്നും കാണാൻ പോക്കില്ല പിന്നെ ചിലതൊക്കെ ഇങ്ങനെ പ്രോ പ്രെമോകണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനെന്നുഎടുത്തുനോക്കും. അത്രയേയുള്ളൂ സീരിയലു കാണും സീരിയലുകാണാനിഷ്ടണ്
ആഹ്, എനിക്കുഭയങ്കരയിഷ്ടവും തമിഴ് സീരിയലാണ് എനിക്കു കൂടുതലിഷ്ടം
തമിഴ് ഞാൻ മലയാളാണ് കൂടുതലും കാണ തമിയാകുമ്പോ ഞമ്മുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്ക ക്കനാവൂല അതോണ്ട് പിന്നെ മലയാളആണ് ഇഷ്ടം മലയാളം ഇങ്ങനെ കാണും
എനി തമിഴ് കൊഴപ്പല്ല അതൊണ്ട് തമിഴ് സീരിയല് ഭയങ്കരഷ്ട അതാകുമ്പോ നല്ല രസ കണ്ടോണ്ടിരിക്ക
ആഹ് ആ ഞാൻ മലയാള കാണ ഹോട്ട്സ്റ്റാറില് അയില്ങ്ങനെ നല്ല രസമുള്ള ഓരോന്നുംണ്ടാവല്ലോ അത് കാണും എന്ത് ഉം
അങ്ങനെ ആ
ആഹ് പിന്നെന്താണ് വിശേഷങ്ങൾ
പിന്നെ വിശേഷങ്ങൾ എന്തുവാ അങ്ങനെ പോന്നുന്ന് എന്തായാലും മഴ പെയ്തില്ല അങ്ങൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടി
ആഹ് മഴ പെയ്തീല്ല അങ്ങനെരു ഉപകാരം ണ്ടല്ലേ വേൻ തുണികളൊക്കെ ഉണക്കി എടുക്കാൻ പറ്റും
ആഹ് തുണികളെല്ലാം ഉണക്കി കിട്ടി
മറ്റേത് മഴയത്ത് ഒണങ്ങി കിട്ടാൻ ഭയങ്കര പ്രത്യേകിച്ച് കുട്ടി കുഞ്ഞുങ്ങളും കൂടെയാണെ പിന്നെ പറയും വേണ്ട ഓര് തന്നെ ണ്ടാവും നിറയ ആറിടാനും ഒണങ്ങാനും ഒക്കെ
തുണി ഒണങ്ങി കിട്ടത്തില്ല
ഹസ്ബൻഡ് എവിടെ നാട്ടിൽ തന്നെയ എന്തെ
ആംബുലൻസ് ഡ്രൈവറ
ആഹ് ആഹ് ആംബുലൻസിന്റ അല്ലേ ആഹ് കേക്കുന്നു കേക്കുന്നു ഏ പിന്നെ വേറെ എന്തൊക്കെയാണ്
വേറെ എന്തൊക്കെയാ വേറെ എങ്ങനാ
കൃ കൃഷിയൊക്കെ ഉണ്ടോന്ന് ചോയിക്യാ
കൃഷി ആയിട്ടൊന്നുല്ല പിന്നെ പോത്ത് കോഴി അങ്ങനെക്കെ ഉണ്ട്
ഏ അതൊക്കെ ആരാ നോക്കുന്ന ആളാര
ഉം അതിനെ നമ്മളന്നെ നോക്കുന്നെ
ഏഹ് അങ്ങനെയല്ല ഒരാൾ ഉണ്ടാവില്ല അയ്നായിട്ട് നടക്കുന്ന ഒരാൾ ഇങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നേ
അതെന്നെ ഞാൻ
ഏ ഇങ്ങളാണ് ഏ
ഞാനാ നോക്കുന്ന്
പിന്നെ
പിൻ നിങ്ങെടെ വീട്ടില് കോഴി ആട് അങ്ങനൊന്നും ഇല്ലേ
ആടൊന്നും ഇപ്പല്ല ആടുണ്ടയിന്നു കോയിക്കളുണ്ട് കൊറെ കോഴിക്കള് ചത്ത് പോയി ചൂടിന്റെ സമയത്ത് ഭയ ങ്കര ചൂടല്ലായിന്ന ആ സ സമയത്ത് പത്ത് പതിനൊന്ന് പതിനാല് കോയിക്കളങ്ങാൻ രണ്ടു ദിവസം കൊണ്ട് ചത്തുപോയി
ഓ അത് വല്ലാത്തൊരു കഷ്ടമായി പോയി
ഉം അത് നല്ല തടിള്ള കോഴിക്കള് നല്ല അടിപൊളി കോഴിക്കളായിരുന്നു നല്ല ഞമ്മള് വീട്ടിന്ന് ഈ തീറ്റയൊന്നും അല്ല കൊടുക്കല് നമ്മള് സാധാ നമ്മെളെ ഭക്ഷണങ്ങളെന്നെ അയന്ന ചോറും പിന്നെ അങ്ങനത്തൊക്കെ ഓരോ സ സാധനങ്ങൾ തന്നെ പുല്ല് അങ്ങനത്തെ എന്താ പറയ ഐറ്റങ്ങൾ കൊത്തി തിന്ന്ന്നതും പിന്നെ നമ്മൾ വരുന്ന വേസ്റ്റ് വരുന്ന ഭ ക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലോ അങ്ങനത്തൊക്കെ തന്നെ തീറ്റ ഒന്നും അങ്ങനെ കൊടുക് ക്കൊലൊന്നുല്ല കോഴത്തീറ്റുണ്ടാവല്ലോ അതും അങ്ങനെന്നരം തീരെ കൊടുക് ക്കലില്ല പക്ഷെ എന്തോ ചൂടിന്റെ ഇതാന്നാ പറഞ്ഞ ഡോക്ടറെ കാണിച്ചപ്പോ ചൂട് ആഹ് ചെലപ്പോ എല്ലാ ആ ചൂട് സമയത്ത് ഇങ്ങനെ ഉണ്ടാവും ഓർക്ക് അതിന്റെ ഒരു ഇത് എന്താ പറയാ കോഴിക്കൂട് ഇടക്ക് നനച് ച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അന്നിട്ട് അതിൽ ഒരു കോഴി പതിനഞ്ചെണ്ണയില് ഒരു കോയി ബാക്കി ബാക്കി മൊത്തം വെറു പെട്ടെന്ന് പെട്ടെന്ന് ചത്തുപോയി അതില് ആകെ തളർന്നു ഇക്കാക്കാമാര് രണ്ടാളാണത് അത് നോക്കുന്ന ആള് അങ്ങനെ കൊണ്ടുനട ക്കാരുന്നു നല്ല കാണാൻ തന്നെ നല്ല അടിപൊളി കോഴിക്കളായിരുന്നു തുറന്നുവിട്ട ഒക്കെ കൂടെ നമ്മളെ വീട്ടിലേക്ക് പാഞ്ഞ് വരും എന്ത് രസായി അത് കാണാൻ തന്നെ
അതൊരു സ്നേഹം
ക്കാ ആഹ്. പിന്നെ ഇപ്പൊ കൊറച്ച് കോഴിനെ താത്ത വരുമ്പോ കൊണ്ടോന്നീനു അത്ണ്ട്.
ഇങ്ങനെ മുട്ട വിരീപ്പിച്ചിട്ടൊക്കെ വീ വീട്ടിൽ പിന്നെ കാക്ക പുറത്തു നിന്ന്ങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് മുട്ട വെച്ചൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെആകീറ്റ് കൊറേ ഉണ്ടായിരുന്നു. നല്ല രസള്ള പുള്ളിപ്പുള്ളി കോഴിക്കളേയിരുന്നു. കുറെ പൂവനും പെടയും എല്ലാം ഉണ്ടെയ്നു, അതിലിപ്പോ ഒരു പെടയാ ബാക്കിള്ളത്.
ഒറ്റ ആളേ ഉള്ള്.
ആഹ് ഒറ്റാള്, ഇപ്പൊ കൂട്ടിന് ആളായി.
ആഹ്.
രണ്ടെണ്ണത്തിന് പൈസ കൊടുത്ത് വാങ്ങും ചെയ്ത് പിന്ന ഇത്താത്ത വരുമ്പൊ ഇത്താത്താൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അയ്നെ ആഹ് കോഴിക്കളൊക്കെ ഇങ്ങോട്ട് കൊണ്ട് തന്ന്.
ആഹ് ആഹ് ആഹ് ഓഹ്, അ
ആഹ്, അങ്ങനെപ്പ എല്ലാ കോഴിക്കൾ കുറെ ഉണ്ട്. ഉം. അല്ലാതെ ആട് ഇണ്ടേരുന്നു കൊറേ മുമ്പ് ഇപ്പല്ല, അതിന ഹ്ഹ വിറ്റതാ ഉം, ഒരു സാധനം വെച്ചേക്കൂല. ആഹ് ഞമ്മള് ഈ ചെടികളൊക്കെതാക്കി കഴിഞ്ഞാൽ ഒക്കെ വന്ന ആട് തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് തളിർക്കൂല എന്ന് പറയുന്നേ.
അത് പ്രത്യേകിച്ച് നമ്മുടെ ഇതിൽ തിന്നില്ലേലും മറ്റുള്ള വസ്തു ക്കളൊക്കെ പോയിന്ന് തിന്ന് അവരുടെ വായിരിക്കുന്നത് മൊത്തം വാങ്ങിച്ചു തിന്ന് അവർക്ക് അങ്ങനെ ഒരു കുരുത്തക്കേടാ.
ആഹ് അതുകൊണ്ട് പിന്നെ ഇക്ക കൊടുത്ത്.
നമ്മളും അങ്ങനെ തന്നെ ആയ് രുന്നു അയിച്ചു വിട്ടു കഴിഞ്ഞാ നേരെ എങ്ങോട്ടേങ്കിലും കേറി ചെന്ന് അത് മൊത്തവും കടിച്ച് പറിച്ചു തിന്ന്
ആഹ്, വെല്യആടുകളെ നമ്മള് കെട്ടിയിടും കുഞ്ഞുങ്ങളെ നമ്മുക്ക് കെട്ടിയിടാൻ പറ്റൂലാലോ. അവറ്റകള് എല്ലാടവും പാഞ്ഞു കേറി ഞമ്മളെ മക്കളെമാതിരി തന്നെ അല്ലേ, ഞമ്മളെ അ അടിച്ചിറ്റും കുത്തിട്ടൊന്നും കാര്യല്ലാലോ, ഉം ഒരു മാറ്റം ഉണ്ടാവൂല.
ഉം ഒരു വ്യത്യാസവും ഇല്ല.
ഉം.
അങ്ങനെ അവരുടെ ജോലികൾ അവര് ഒപ്പിച്ച് തരും.
അതെ അതെ, ഞാൻ വിളിക്കാ എന്നാ ശരി എന്നാ.
ഓക്കെ.
ഓഹ്.